ഹലോ ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് കേൾക്കാമല്ലോ
അതെ എന്തുണ്ടട വിശേഷം സുഖാണോ
ആഹ് സുഖായിട്ടിരിക്കുന്ന് സുഖായിട്ടിരിക്കുന്ന്
ഉം സുഖായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുല്ല. ജോലികളെല്ലാം തീർത്ത് ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്നു.
ആഹ് ആഹ് ആഹ്
ഉം കൊറച്ച് എഴുത്തിലൊക്കെ ആയിരുന്നു പിന്നെ ഫുഡ്‌ഒക്കെ കഴിച്ചോ കൊറച്ച് എഴുത്തിലൊക്കെ ആയിരുന്നു. ആഹ് ഇന്ന് എന്താ പണി
ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുല്ല ഇവിടത്തെ എല്ലാം കഴിഞ്ഞു എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ച് ജോലിയെല്ലാം ഒതുക്കി
ആണ് എന്തായ്ര്ന്നു ഇന്ന് സ്പെഷ്യെൽ?
ഇന്ന് സ്പെഷ്യെൽ ചൂടത്തോരൻ മുരിങ്ങ്യക്കാ കറി ചൂട വറ്ത്തത് അവ്ടയാ?
ഇവിടേ ഈ ചക്ക ചീനിക്കൊയായിര്ന്ന് ആഹ് മീൻകറിയൊക്കെ ആര്ന്ന്
ആഹ് ഹാ എവ്ടെ വീടെവ്ടെയാണ്?
കൊല്ലം ആഹ് പിന്നെ ആഹ് നാളെ നാളെ എന്താ പര്പാടി?
ആഹ് സൺഡേ രാവിലെ അമ്പലത്തിൽ പോവുകാ ബാക്കി വീട്ടിൽ വന്നിട്ട്ള്ള കാര്യങ്ങളൊക്കെ നീക്കാ
ആഹ് അഹ് ഹ ഹാ ആഹ്
ഞാൻ ഡയറിയൊക്കെ എഴ്താനുള്ള തത്രപ്പാടിലായ്ര്ന്നു കൊറച്ച് നാളത്തേ ക്ക് വേണ്ടീട്ട് കാെറച്ച് കാര്യങ്ങളൊക്കെ എഴ്തി വെക്കാം വേണ്ടീട്ട് ഒള്ള രീതീല്
ആഹ് ഹാ ഹാ
ഉം ഹെലോ
വ വർക്കെയ്യ്ന്ന്ണ്ടോ
ആഹ് ഉണ്ടു ഉണ്ട്
ഉം ഉം
ഹാം എടാ നി ഞാനാണെങ്കിലേ വാട്സപ്പ്ലൊരു മെസെ ഏഹ് ത് ഇട്ട്ട്ട്ണ്ടായ്ര്ന്നു നീ അത് കണ്ടിര്ന്നോ
ആഹ് കണ്ടു കണ്ടു കണ്ടു
ഹലോ എടാ നീ വാട്സപ്പില് ഞാനാെരു ഫോട്ടോ ഇട്ടിട്ട്ണ്ടായ്ര്ന്നു മറ്റേ പുസ്തകത്തിന്റെ നീ അതൊന്ന് നോക്ക്യേ ഒന്ന് നോക്ക്യേ
ആഹ് ഹാ ഹാ നോക്കാമേ
അതായത് കട്ട്യ്യാതെ ബ കട്ട് കോള് കട്ടാക്കാതെ ബാക്കെറെങ്ങി
ആഹ് കോള് കട്ടെയ്യ്ന്നില്ല
ആഹ് ഹാ ഹാ ഹാ ഓക്കെ ഓക്കെ
കണ്ട് കണ്ട് കെട്ടാേ
ഉം ഹെലോ ആഹ് ആഹ് എങ്ങെനെയുണ്ട്ഞ്ഞ് നീ ആ പുസ്തകം വായ്ച്ച്ട്ട്ണ്ടോ
ആഹ് പാത്തുമ്മേന്റെ ആടെല്ലേ വായിച്ച്
ആഹ് ഞാൻ ഞാനും വായിച്ചിട്ട്ണ്ട് അപ്പോം നാളെത്തെ ഒരു കോമ്പെറ്റീഷെന് പിള്ളാരെ ഒരുക്കണം പാത്തുമ്മേടെ ആടിനെ പോലെ അന്നത്തെ ബഷീറും അതേപോലെ പാത്തുമ്മയെക്കെ ആയിട്ട് അപ്പൊ അതിൽ ക്കെരു പക്ഷേ ഇത് നാളെ ഇങ്ങനെ ആഹ് പിന്നെ തീർച്ചയായിട്ടും, എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ബഷീറിന്റെ എഴുതിയത് നമ്മുടെ മതിലികള് ഭയങ്കര ഇഷ്ട ആഹ് വായി വായിക്കാൻ പറ്റത്തില്ല ആ സിനിമയാട്ടോ കണ്ടത് നാരായണിയും ആ ലാസ്റ്റ് രംഗം ഇല്ലേ നാരായണീടെ ഒരു ഗഗ്‌ഥനവില്ലേ അവര് മതിൽ കെട്ടിന്റെ അപ്പുറത്ത് കണ്ടിട്ടുണ്ടോ അത്?
ആഹ് ഉണ്ട് ഉണ്ട് കണ്ടതാണ്, കെ പി സി ലളിതയും മമ്മൂട്ടിയും
ആഹ് പുള്ളിക്കാരിയുടെ വോയിസ് മാത്രം
ആഹ്
ആഹ് ആ രണ്ട് ആഹ് പക്ഷെ അതൊരു ആ ഒരു കഥ വായി വായിച്ചൊരു ഫീല് പോലെ ആ ഒരു മതിൽ കെട്ടിന്റെ അപ്പുറത്ത് ഇപ്പറത്ത് നിന്നിട്ടല്ലേ അന്ന് ആ ഒരു ജയിൽ സന്ദർഭത്തില് യഥാർത്ഥമായിട്ടുള്ള ഒരാളിലാണെങ്കിൽ പോലും എങ്ങനൊയിരിക്കും ഒരു വാക്ക് പോലും പുള്ളിക്കാരത്തിനോട് പറയാൻ പറ്റിട്ടുണ്ടാവില്ല അയ്യോ എനിക്കത് ഒരു ദിവസത്തെ എന്റെ ഒറ ക്കം പോയി ആ ഒര് നിമിഷം നിങ്ങൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയിരിക്കുന്നുന്ന് വന്ന് പറയുമ്പം പുള്ളിക്കാരന് ഇതൊന്ന് ഇടൂ ഈ കുപ്പായൊന്ന് ഇടൊ ആഹ് ഈ കുപ്പായൊന്ന് ഇടുവോന്ന് ചോയ്ക്കുമ്പം കുപ്പായം ഇടുന്നുണ്ട് നിക്ക് വി വിൽ ഗോ. നിങ്ങക്ക് ഫ്രീഡം കിട്ടി എന്ന് പറയുമ്പം ദൈവമേ അപ്പഴത്തേക്കിന് അയാള്ടെ കണ്ണ് പോവ്ന്നാ മതിൽക്കെട്ടിന്റെ അപ്പുറത്താ പൊങ്ങിപ്പോവ്ന്നാ ഒണക്ക കമ്പുകളില്ലേ?
അതാണ് അല്ല അപ്പൊ അവർക്ക് ആ ഫ്രീഡത്തിനോട്ള്ള ആ ഒ റ്റ ആഗ്രഹം ഇല്ലാന്നുള്ളതാണ് കാരണം അ മതിലിനപ്പുറം ഇപ്പുറം നിന്ന് കാണാതെ ആണെങ്കിലും രണ്ട്പേരും തമ്മില് സ്നേഹിച്ചില്ലേ
ആഹ് അതെ അതെ തീർച്ചയായിട്ടും ആ ഒരൊരു ആ ഒരു സ്നേഹവക്കെ എന്ത് രസ്സായിട്ടാണ് അതിനാത്ത് കാണിച്ചേക്കുന്നേ ആ ഒര് ത്തിലൂടായാല് എന്ത് ഇതായിട്ട് രസ നമ്മൾടെ മനസ്സിനെ പോലും വല്ലാണ്ട് ഇതായി പോന്ന പോലെ ഇണ്ടാര്ന്നു
അതെ അതെ
ഉം
നല്ലതാണ് നമുക്കത് വായിക്കുമ്പയും ഏകദേശം ബെഷിർന്റെ കഥകളെല്ലാം തന്നെ അങ്ങനെയാണ് നമ്മള പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളു വായിട്ട് നമ്മൾടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നമുക്ക് ആഹ് അതാ നമുക്ക് നല്ല രീതിയില് നല്ല രീതില് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾടെ ഒരു വീട്ടില് നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾടെ അയല ത്തെ വീട്ടില് നടക്കുന്നാ കാര്യങ്ങള് അല്ലെങ്കില് നമ്മടെ ബന്ധുക്കൾടെ വീട്ടില് നടക്കുന്ന നമുക്ക് അങ്ങനെ യെക്കെ വായിച്ചു പോകുമ്പോ നമുക്ക് അങ്ങനെയെക്കെ തോന്നും
രസഹരമായിട്ടുള്ള രീതിയില് അതില് എന്തായാലും പുള്ളിക്കാരി എല്ലാം തമാശ രൂപേണ ഇത്രേം വല്ല്യോര് ഇതിഹാസ കായികത്തിനു ഉടമയായിട്ട് അല്ലെങ്കി ഒരു ക അ കവി കവി അദ്ദേഹാവായിട്ട് പോലും എല്ലാരോടും സംസാരിക്കുന്ന നല്ല അതും തമാശ രൂപേണ ഒള്ള രീതിലുള്ള സംസാരം ദൈവം നിങ്ങളെ എ ല്ലാത്തിനോടും ഒരു ആത്മീയപരമായിട്ടും കൂടെയുണ്ട് അതും നമ്മള് നോക്കണം എല്ലാരോടും അയാള് പറയുന്ന്ണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാംന്ന് തോണ്ട് പ്രാർത്ഥിക്കാൻ ദൈവ നോടുള്ളൊരടുപ്പോണ്ട പുള്ളിക്കാരന്
അതെ അതെ എല്ലാം നമുക്ക് ഇപ്പോ ഇപ്പെന്താ പറയാ നമു ഇക്ക്പോ കൊറേകൊറേ എഴുത്തുകാരുണ്ടെങ്കിലും ആ ബഷീനും കുറിച്ച് പറയാണെ നമുക്ക് ഡൗൺ ടു ഏർത്ത്ന്ന പറയാം കാരണം
അതെ അതെ
ആ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച് അവരിലൊരാളായി തന്നെ ജീവിച്ച് അവരെ പോലെ തന്നെ മറ്റ് ആ യാതൊരു പ്രിവിലേജും ആഹ് ആഹ് ധരി ആ ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളൊര് ആ ബോധ്യ ക്ഷ്യത്തോടെ അല്ലാതെ അങ്ങനെയൊക്കെ
നമ്മ പോന്നളെ പോലെ നമ്മടെ
ഉം അതേപിന്നെ അതേപോലെ എനിക്ക് വൈ ഭയങ്കരായിട്ട് തോന്നി ആഹ് ഭയങ്കര ഫീല് തോന്നിയൊര് കതേന്ന് വെച്ച ഇതേപോലെ തന്നെ ഫീല് തോന്നിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസത്തിനാത്ത് മറ്റെ പൊതിച്ചോറ്ണ്ടല്ലോ കടൽ തീരത്ത് പൊതിച്ചോറെന്നും പറഞ്ഞിട്ടൊരു നോവൽ ഇണ്ടല്ലോ ഗസാഖിന്റെ ഓവി വിജയന്റെ ആഹ അറിയാമോ മറ്റേ ഉം നനഞ്ഞ ഒരുരു ആഹ് അയ്യൊ എന്റെ കർത്താവേ അത് നമ്മളെ ഇത്തേ പോലെഎന്റെ എന്റെ അതെ ആ ഒരു ചോറു പൊതിയാണ് മെയിനായിട്ട് ആഹ് ഒരു ആ ഒരു പാവപ്പെട്ട മനുഷ്യന് അത്രീം ഓടാമ്പരം കഴിഞ്ഞു അത്രയും മയ് കുട്ടികൾ യാത്ര ചെയ്തിട്ട് തന്റെ മകനൊരു നുള്ള് ചോറ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു തത്രപ്പാടും ആ ഒരു നനഞ്ഞ ചോറ് ആ അത് നാറുന്നെന്നോർ ക്കുമ്പൊ ശരിക്കും അതൊരു എന്താ പറയാ അതെ തീർച്ചയായിട്ടും ഇക്ക്യത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് അതാ നമ്മൾ അതിനാത്തൂടെ സഞ്ചരിച്ച് പോവും ചെ അങ്ങനൊക്കെ ഇള്ള കൊറച്ച് ആഹ് നാടൻ കഥകളാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചെലതൊ ക്കെ കടിച്ചാ പൊട്ടാത്ത വാക്ക്കളും ഭയങ്കര അ ന്താണ് കാവ്യ ശൈലിയൊക്കെ ഭയങ്കരായിട്ട് മലയാളത്തിന്റെ അർത്ഥ തലങ്ങളിൽ എങ്ങ് പോകരിക്കില്ല അത് മുമ്പ് ത് മനസ്സിലാവേല്ല അർത്ഥങ്ങള് കണ്ടുപടിക്കാൻ മനസ്സിലാകു ആ ഷെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കൊറച്ചൂടെ എളുപ്പായിട്ട് പടിക്കാൻ പറ്റുടാ
ആണ് ഞാന് ഇപ്പം ഈ അടുത്ത് അ ജോസഫ് അന്നംകുട്ടി ജോസ് ഫിന്റെ ദൈവത്തിന്റെ ശരന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം വായിച്ചേട്ടോ കുറേ വട്ടം വായിച്ചതാണ് പഷെ ന്ന കൊള്ളാം നല്ലതാണ് നല്ല അ അതും ഈ പറയുന്നത് പോലെ ഓരോരുത്തരെയും ഓരോന്നിനായിട്ട് തന്നിലേക്കെത്തിച്ചതുപോലെ എന്ന് പറയുന്ന രീതിയില് പക്ഷെ നമ്മളത് വായിക്കുമ്പൊ ഇൻട്രസ്റ്റിംഗാണ് കടുകട്ടി വാക്കുകളൊന്നുവില്ല നമുക്ക് വായിച്ച് വാ ഈസി ടു റീഡാണ്
ആഹ് എനിക്കിനി വായിക്കാൻ തോന്നീട്ടുള്ളത് ഇന്ദ്രൻസിന്റെ ആത്മകഥയന്ന് വായി ണംന്ന് വയങ്കരാഗ്രഹണ്ട്. ഇപ്പോഴാർക്കല്ലേ പബ്ലിഷ് ചെയ്തത് കേരള സാഹിത്യ മറ്റേ ചെറുകഥയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടിയാര്ന്നല്ലോ? മാത്മാക്കുള്ളവാർഡൊക്കെ കിട്ടി. ഇന്ദ്രൻ സിന്റെ ഒരാത്മകഥ ഇപ്പ ഇറക്കിയില്ലേ. പബ്ലിഷ് ചെയ്തില്ലേ അത്. ഉ ആ പ്പങ്ങനൊക്കെ ഇരിക്കുന്നു. പിന്നെന്താണ് വിശേഷം മഴ ക്കെയുണ്ടോ നിൻക്കവിടെ?
ആഹ് മഴതെയ്ന്
ഞക്ക് വ്ടെ രാവിലെ തൊട്ട് മഴടെ പെയ്താര്ന്നു
ഇന്നലെ മുതലേ തുടങ്ങിയന്നേ രാവിലെയല്ല ഇന്നലെ മുത
ഉം പിന്നെ വേറെന്താടാ വിശേഷം?
വേറെ ആ നല്ല വിശേഷങ്ങളാണ് കുഴപ്പോന്നുല്ലാണ്ടിരിക്കുന്നു എല്ലാരും സു
ഉം ല്ലമ്മന്നായിട്ടിരിക്ക ന്തായാലും ശ്രദ്ധിക് ഇപ്പം മഴയും മഴയാണെങ്കിൽ പോലും പനീടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെണ്ട് അപ്പത്‌നീ ശ്രദ്ധിക്ക പൊറ- - മാസ്ക്കൊക്കെയിട്ട് പോവാനും. ചെളിവെള്ളത്തി അങ്ങനെയൊക്കെ ഉള്ളതൊ ശുചപ്പവും
ആ നമുക്ക് ഇവിടെ ഇപ്പൊ ആ ഒരു പ്രശ്നൊയില്ല. അം വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങള് അങ്ങനെയൊന്നും ഇല്ലാത്തതോണ്ട് കുഴപ്പൊവില്ല.
ആടാടാ എന്നാ നന്നായിട്ട് ഇരിക്കട്ടെടാ ശരിയെടാ. വെയ്ക്കെട്ടെ ആഹ് ക്കടാ ശരി.